ഹലോ ഹെലോ
ഹലോ
ആഹ് സുഹാട്ടിരിക്കുന്നോ?
ഫുഡൊക്കെ കയ്ച്ചോ ഹലോ
ആഹ് കേക്കാവോ?
ആഹ് കേക്കാ കേക്കാപറ്റുന്നുണ്ട്
ആഹ് ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡൊക്കെ കഴ് കഴിച്ചില്ല കഴിക്കണം
ഉം പിന്നെ സ്പെഷ്യലൊക്കെ ഇണ്ടോ? ഉം ഉം ഉം ഉം ഉം ഉം ഉം ഉം
ഉം അവിടെ എന്തെക്കെയാ?
അവടെ ഇവിടെ മീൻകറിയുണ്ട്, മോരുണ്ട്, തോരനുണ്ട്
ഉം
മഴയെക്കെ ഉണ്ടോ?
മഴ ഇന്നലെ നല്ല മഴേനി, ഇന്നെന്തായാലും മഴ തോർന്ന്ല്ല
ആഹ് ഇന്നും ഇവിടെയും വെയിലൊക്കെ തെളിഞ്ഞ്, മഴയൊക്കെ കൊറവുണ്ട്
വെയിലായി തുണികളൊക്കെ ഒരേ സമയത്ത് പറ്ക്കി എടുത്തൂ
ആഹ് ഇവിടെയും തുണിയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കഴുകാൻ അതൊക്കെ കഴുകി വെലൊക്കെ ഒണക്കി എപ്പഴാ മഴ പെയ്യ്ണെ ന്നറിയത്തില്ല ന്തോ ന്തോ
ആരെക്കെണ്ട്
ഇവടെ അമ്മ അച്ഛൻ ഞാന് മക്കള് ഹസ്ബെന്റ് വെളിയില ഉം ആഹ് ഗൽഫില
ഉം വിടെ ഞാനും മോളും ഇത്തായിം ഇത്താത്തന്റെ പിള്ളേരും പിന്നീട്
ആരെക്കെയാടാ?
ഉപ്പ ഉണ്ട് ഇത്ത ഉണ്ട് ഇത്താടെ രണ്ട് പിള്ളേരുണ്ട് പിന്നീട് ഞാനുണ്ട്
ആഹ് ഹാ ആഹ് ആഹ് ഉം ന്തോ
കുട്ടികൾ വല്യ കുട്ടികള ചെറിയ കുട്ടികള
എനിക്ക് മോള് രണ്ടാം ക്ലാസ്സിലും മോന് അംഗനവാടിലും
ആഹ് ഇവടെ മോളാ അംഗനവാടി
ഉം ഉം ഉം ഓക്ക് ഏഹ്
അംഗനവാടി അടുത്താണോ
അംഗനവാടി അടുത്ത ഡാ അഞ്ച മിനിറ്റ് പോയാൽ മതി
ഉം ഇതാ ഒരു സ്റ്റോപ്പപ്പുറം പോണം
പോണം അല്ല്യോ ആഹ് ആഹ്
കരചിലൊക്കെ ണ്ടോ
കരച്ചിലോ ഓ കൊഴപ്പൊന്നുമില്ല അവനെ അങ്കണവാടി പോകന്നതിന് കൊഴപ്പമൊന്നുമില്ല യാക്ക്
ഉം അവിടെ ണ്ട് കൊച്ചല്ലണ്ട് കുഴപ്പൊന്നല്ല
ആഹ ഹാ ഹാ ഹാ ഹാ അങ്ങനവാടി എത്ര എത്ര വയസായി
ഇപ്പ മൂന്ന് വയസ്സ് ആയതേ ഒള്ളൂ
ആഹ് മൂന്ന് വയസ്സായതെ ഒള്ളൂ ഉം
ഉം ഉം ഉം
സാധാരണ ഇവിടെ മറ്റേ മൂട്ടാന്റെ മൂട്ട സ്കൂളിൽ പോവുന്ന പിള്ളേര് ഒറ്റക്കാണ് കാര്യങ്ങ കൊ ഉം
ഉം
പിന്നെ യാത്രയൊക്കെ പോന്നോ യാത്രയൊക്കെ പോവാറുണ്ട്
ആഹ് യാത്രയൊക്കെ ഇപ്പം പോവാറില്ല കാര്യ മക്കളൊക്കെ ഒന്നായി അതേ ഉള്ളൂ ഏ ആഹ്
ശരിയാത്തും നടക്കൂല്ല ഒപ്പം
ആഹ് ആഹ് ആഹ് ആ പിന്നെ ഹസ്ബന്റ് ഇല്ലല്ലോ വന്ന് കഴിഞ്ഞ ഏ ഉം വർക്ക് ചെയ്യുന്നുണ്ടടാ
ആ എന്തെയ്തിട്ട് ആ ഓൺലൈൻ ആയിട്ടോ ആഹ്
എക്സ്റേ ടെക്നീഷ്യൻ ആയിട്ട് ഹോസ്പിറ്റലിൽ
ആ
ആ അപ്പൊ പിന്നെ അതിന് പോകുന്ന കൊണ്ട് സമയം ഒന്നിനും കിട്ടുന്നില്ല നമ്മുക്ക്
ഉം
ഉം
ഉം
ഉം പിന്നെ
പിന്നെ
പിന്നെന്താണ് ഉം
എന്റെ അടുത്താർക്കും ഇങ്ങനെ എക്സയുടെ ടെക്നീഷ്യൻ ആയിട്ട് ജോലി ചെയ്തോണ്ടിരിക്കായിരുന്നു അപ്പത്തിന് കുഞ്ഞിനെ നോക്കാൻ ആളില്ലാന്നും പറഞ് ജോലി ഒഴിഞ്ഞു ഇപ്പറ്റേന് കൊർച്ച് സ്കൂള് പ്പോഴ തുടങ്ങി പറ്റാന ആദ്യ ഇപ്പ ജോലി ഇല്ലാതെ വീട്ടിരിക്കുന്നു
ആഹ് ആഹ് ആഹ് ആഹ്
ഉം അത് ഓൺലൈൻക്ക് വിട
ഉം
കുറവായത്കൊണ്ട് പിന്നെ പെട്ടെന്ന് കിട്ടത്തു ഇല്ല അത് ഒഴിഞ്ഞു പോയാലേ
ഉം ഉം പിന്നെ ഞ്ഞാ ഞാനും എനിക്കിവിടെ ആളുണ്ടായിട്ട പോവാൻ പറ്റുന്നത് അമ്മേം അച്ഛനും ഉണ്ട് ഹസ്ബൻഡിന്റെ
ആഹ്
ആ ആ അവര് പിന്നെ നോക്കിക്കോളും അതുകൊണ്ടാ എനിക്കിപ്പ നൈറ്റായിരുന്നു
കൊഴപ്പായില്ല ഇല്ല ആരപ്പ ഇല്ലാതെ പഠിച്ചിട്ടും കാര്യല്ലാ വക്കുന്നാണ്
ഉം ഉം ഉം
എന്തെങ്കിലും തെര് സെന്ററിലോ അതോ ഹോസ്പിറ്റലിലോ
ഹോസ്പിറ്റലിലാടാ
ഹോസ്പിറ്റലിലാ ഉം
നൈറ്റ് ആരുന്നടാ നൈറ്റ് ഇപ്പം എന്തുവാ ഏ നൈറ്റ് ഇപ്പം ന്നലെ തൊട്ട് നൈറ്റായിരുന്നു അഞ്ചര തൊട്ട് രാവിലെ എട്ടര വരെ നൈറ്റ് ഉം ഇനി എന്താവും ച്ചെ ഇനി ഒരാഴ്ചത്തേക്ക് നൈറ്റ എനിക്ക്
ആഹ്
ഉം
ഒറക്കവും നടക്കത്തില്ല നടക്കത്തില്ല
എന്തോ
ഒറക്കവൊന്നും നടക്കത്തില്ലാന്ന്
ഉം ന്തുവോട
ഉറക്കവൊന്നും കിട്ടത്തില്ലേ എന്ന്
ആ ഒറക്കക്കെ പാട അവിടെ ഒരു ഒരുമണിയെക്കെ ആകുമ്പഴത്തേനമുക്ക് കെടക്കാൻ കെടന്നാലും എടക്കെടക്ക് ആൾക്കാര് വരും
ഉം
ഉം
ഞാന് നേഴ്സിങ് പഠിച്ചാണ്
ഒരു പിന്നെ രണ്ടു ദിവസൊക്കെ നമ്മളിവിടെ വന്നിട്ട
ആന്നോ ഉം ഇനി പോകുന്നൊണ്ടോ
ഇല്ല ഇല്ല എനിക്ക് ഫിസിക്കലി
ആഹ് ആഹ്
ഉം ഒരു കഴിഞ്ഞപ്പോ ഫിസിക്കലി ഓക്കെ അല്ല എന്ന് കണ്ട്
ആഹ്
ഡിസ്‌കണ്ടിന്യു ആയത
ആന്നോ ആഹ് ആഹ് ആഹ് ഉം
എല്ലാ വർഷം
ഉം ഉം ഉം ഉം ഉം
പിന്നവടെത്തന്നെ വേറെ കോഴ്സിലോട്ട് മാറ്റന്നവര് പറഞ്ഞ് വേറെ കോഴ്സ് വല്ല്യ പാടില്ലാത്ത ജോലി സൗകര്യത്തിനു മാറ്റി തരാവന്നു പറഞ്ഞു
പറഞ്ഞ ആഹ് ആഹ് ആഹ് ഉം ഉം
തീരെ പിന്നെ പിന്നെ പറഞ്ഞ എന്താലും ഇപ്പ പോകാൻ പറ്റാത്തന്ന വർന്നന്ന് പോകാൻ പറ്റാത്ത കൊണ്ട് പിന്നീട് വേറൊന്ന് ത് ആയിട്ട് വേറെ നി നോക്കാം
ആഹ് ആഹ് ആഹ് ഉം ഉം ഉം ല്ലാം ഉം
ഉം
പിന്നെന്താണ് എല്ലാരും എന്തിയെ അവിടെ
കാര്യം പറഞ്ഞ് പ്രായത്തില് കോഴിയാണെന്നും പറഞ്ഞ് പറഞ്ഞൊന്നും വിടത്തില്ല അടച്ചിട്ട് വളർത്തി അപ്പത്തെക്ക് മഴയായൊണ്ട് ജസ്റ്റ് ഒന്ന് തൊർന്നട്ടത്
ങ്ങാ ആഹ് ആഹ് ആഹ്
പുള്ളാരെ കോഴിയൊന്നുങ്ങനകണ്ടിട്ടൊന്നും ഇല്ല കോഴിനെ വീ കൂട്ടിനാത്തിട്ട് വളർത്തുന്നതേ കണ്ടിട്ടൊള്ളു പറന്നുപോണത് കണ്ടിട്ടില്ല
തോനെയൊണ്ടോ കോഴി
ഇല്ലാത്ത ഇരുപതെണ്ണം ഉണ്ടായിരുന്നു പത്തെണ്ണം ചത്തുപോയി
ചത്തുപോയി കുഞ്ഞാന്നോ അതോ ച്ചി വളന്നേയാണോ മൊട്ട ഇടുന്നേയാന്നോ
മൊട്ട ഇടത്തില്ല ക്ഷെ കുഞ്ഞല്ലാത്ത ടയ്ക്ക
ആഹ് ആഹ്
ഉം അതിങ്ങളെ തൊർന്നുവിട്ട പ്പ ഇയ്യ ആ കോഴിങ്ങൾടെ പെറാകീന്ന്‌ കൂട്ടോട്ടം ഓട്ടം
ഉം ഉം
കോഴിക്കെവ്ടെങ്കിലുംത്തിന്നാൻ പോലും സമയത്തിക്ക എവിടെയെങ്കിലൊന്നു ഒന്നനങ്ങാ നിൽക്കുമ്പ അതിന്പെറാകേ നിന്ന്
ഒട്ടാവാ
നാല് പിള്ളേരുണ്ട് നാലെണ്ണം കൂടികോഴീനെ വളന്നിട്ട് ഓടിക്കലാ
ഉം പിടിക്കും ചെലതുങ്ങള് കോഴിയെ പിടിച്ച് ഞ്ഞെക്കൊക്കെ ചെയ്യും
കോഴി
ഉം ഉം
അയ്ന് ഈ പിള്ളേര് മതിയാക്കി തിരിച്ച് വരുമ്പം കോഴി ഇതിങ്ങനെ പറത്തി
ആഹ്
നടന്നുവരും
ആണോ ഉം ഉം ഉം ഉം ഉം
അങ്ങനെ പിള്ളേര് അങ്ങനെ അയിന്റെ കളീലും കാര്യങ്ങളായിട്ട് നിക്കാണ്
ക്കില്ല ഉം ഉം ഉം ഉം ഉം
ആഹ് അതിനിപ്പം വെളിലോട്ടെറക്കത്തില്ല മഴയത്ത്
ഉം ഉം
ഉപ്പേച്ചീല്ലെങ്കിലും വെയിലൊന്ന് തട്ടെങ്കില്
ആഹ് ആഹ്
പിന്നെയും വേണ്ടേ തുള്ളിയ്ക്കാണ് ഡമ്പല്ലേ ടം
ആഹ്
വേണ്ട ഞങ്ങൾത് പാറയാണ് അപ്പ അ തെറ്റിയടിച്ചിയ്ക്കാണ് വീണ് മറഞ്ഞിട്ട് ഒരു കൂസലില്ലാതെ അവിടുന്ന് എണീ അട്ത്ത ചാട്ടത്തിന്
ന്നാ താണ് പുള്ളേര് മിറ്റത്തോട്ട് എറങ്ങി കഴിഞ്ഞാൽ വീഴുവാ ഒന്നാമത് തെന്നിയും കൂടെ കിടക്കുവല്ലേ
മുഴുവൻ പായല് ബെള്ളോം പായലും
ആഹ് ആന്ന്‌ ആന്ന് ആന്ന് ശരിയാ ഇപ്പൊ പേടിയാ എറങ്ങുന്നത് തന്നെ എ എവ്ടേലും വീണും ചിലപ്പോ ഫ്രാക്ചർ ഒക്കെ ആയി കയിഞ്ഞാൽ പിന്നെ അതും പാടല്ലേ പിള്ളേര്
എത്രേയാലും ഇനിപ്പം ഞാൻ കാലിനാ അടികിട്ടും പറഞ്ഞയപ്പത്തേക്കും ഞാൻ പോന്നു കടയിൽ പോയ സമയത്തോക്കി ഓരങ് വെളിയിലെറങ്ങി ഇപ്പ
ഉം ഉം
അങ്ങനൊക്കെയാ
ഹ്
ഭയങ്കര പാടായ അങ്ങത്തേറ്റ് നല്ല ആഹാരം കൊടുക്കാൻ
ഉം ഉം
വല്ലോം ഒക്കെ കൊടുത്ത് എല്ലാം കൊടുത്തു ചേർത്തി ശർധിക്കാള്ളത് ഉറങ്ങിട്ടാണ് ഉം
പിന്നെ പനി മഴ പിടിച്ചാ പനിയും അപ്പം
ഉം
ഉം ഇൻക്ക് പനിയായിരുന്നു കഴിഞ്ഞ ആഴ്ച്ച മൊത്തം അയ്യോ.
ഉം മോൾക്കും പനിയായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച അങ്കവാടിന്ന് നേരെ. അപ്പൊ അനിയത്തി വന്നാ ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോയി പിന്നെ ഇതുവരെ അങ്കൻവാടിയിലോട്ട് വിട്ടില്ല.
ഉം
മോക്ക് അലർജിടെ പ്രശ്നണ്ട് തണുപ്പാക്മ്പോ ചൊമ കൂടും. ആഹ് അങ്ങന ചൊമയായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് നടക്കുവായിരുന്നു അപ്പ രാത്രിയാകുമ്പൊ ചൂടു കൂടും.
കൂടും ഉം ഉം
എല്ലാരും വെരക്കും വെരക്കും അകത്ത് ബഹളം കേക്കുന്നുണ്ട്
അതാണ് പിള്ളേരെല്ലാം കൂടെ ആകുമ്പോ ഒരു ബഹളവാ. ഹ് ഹ്
സ്കൂൾ അടച്ചു സ്കൂള് ഇല്ലെങ്കിൽ പിന്നെ പറയേംവേണ്ട.
ഉം
പിന്നെ അത് രസമാണ്
ഉം
പിന്നെ വലിച്ച് വാരിയങ്ങ് ഇട്ടേക്കും വൃത്തിയാക്കാനൊന്നും സമ്മതിക്കത്തില്ല ഒരോടത്ത് വൃത്തിയായിട്ട് വരുമ്പോത്തേെ ഈ വേസ്റ്റുകൾ എല്ലാവർക്കും ഈ കളിക്കുന്നത്. ഈ ചപ് ചവറ് എടുത്ത അവര് കളിക്കുന്നെ.
ആന്ന്
കണ്ട കവറും മിഠായിയുടെ തൊലിയോ വാരിക്കളയു പിന്നെ എവിടുന്നെങ്കിലും എടുത്ത് ഇത് പോത്ത് കാര്രി എടുക്കട്ട് വക്കാം ഉം ശരി എന്നാ
ഉം